ആഹ് പറഞ്ഞ-
അത് നേരത്തെ എന്താ അങ്ങനെ ആയ്ന്ന്റി
ആഹ് അത് നമ്മള് ചെപ്പോ അടുപ്പിച്ച് ഇങ്ങനെ വിളിക്കുന്നത കൊണ്ടാണോ എന്താന്ന് അറിയില്ലല്ലോ അതാരിക്കും ഉം പിന്നെ-
കക്കാൻ വേണ്ടി കിടക്കയാണ് ഞൻ ഉറങ്ങീയേക്കും ഉം- ഓടെ-
കളിക്ക്യാ
മ് ഹ്-
ആഹ് ശെരി
ഞാനടുത്തൊന്ന് മാറാനും വിടുന്നില്ലോന്നന്നെ
ആഹ് അതങ്ങനെ തന്നെയാണ് കുത്തിയാള് സാരുല്ല ഒറക്കി വിട് പിന്നെ -
വേറെന്താ
വേറെ എന്താ മോളെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇഷ മോളൊക്കെ എങ്ങനെ ഇപ്പോ ടീച്ചർമാരൊക്കെ ആയിട്ട് കമ്പനിയായോ?.
ആഹ് കൊഴപ്പല്ല ഇപ്പൊക്ക ഉഷാറായിരിക്കുണു.
ആഹ് സെറ്റായി വന്നോ ഓൾടെ സ്കൂള്
മ്ഹ് മ്ഹ്
ഉം പേരൻ്റസ് മീറ്റിംഗ് ഒക്കെ
പാരന്റസ് മീറ്റിങ് അഹ് ങ്ങനെ ടീച്ചർമാര് ഭയങ്കര സ്ക്രിറ്റ്. തൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസശ്നയിനു
ആണ് ല്ലേ.
ഇപ്പൊന്നുല്ല ഞാൻ പറ കോറച്ച് സ്ട്രിക്റ്റ് ആവണംന്ന്.
അതെ അല്ലാതെ പോയി ആ കൊഞ്ചി കൊണ്ട്ന്നാൽ ശരിയാവിലല്ലോ.
ഉം പിന്നെ എന്നാ മഴമൂന മിസിനെ പോലെ പിന്നെ ഒരു മിസിനും ആകാൻ കയ്യും.
ആഹ
നല്ലൊരു തലെ
നല്ലൊരിതാണ് പക്ഷെ ഓള് ഒന്നും കൂടെ ആ സേഫു ഒന്ന് സ പ്പോട്ടീവ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യൊക്കെ പറഞ്ഞ് കൊടുത്തൊക്കെ നിന്നക്കണെങ്കിൽ ഒന്ന് സേഫ് ഇവനി പ്രാവശ്യം പോവേണ്ടി വരൂല.
ല്ലെ അത് ചെയ്തില്ല എന്നുള്ളരു ഒരു പോ ഒരു പുറത്തൊരു ടോക്കിങ് അങ്ങനെ ഇണ്ട്.
ഹെ
ഉം അവ ആ മിസ് ക്ക അതിന്റെ കാര്യം മാത്രാണ് നോക പറയുണ്ടെ ഉ..
ആ ഹാ
അങ്ങനെയൊക്കെ കേട്ടു എന്താ അറിയില
ഇച്ച് ഭയങ്കര മലയാളം ഭയങ്കര ഇതായിരുന്നു കുട്ടികളോട് എന്തോ വേണ്ട എന്തോ പറഞ്ഞുന്നോ അങ്ങനെയൊക്കെ കേട്ടിനു സൈഫു
മലയാളം വേണ്ടന്നെ
അങ്ങനെയല്ലേ മലയാളത്തില് ഭയങ്കര താറിയിട്ടാ പഠിപ്പിച്ചത് ന്ന്
ആഹ
പിന്നെ കുട്ടിനോട് എന്തോ പറഞ്ഞു എന്താ പറഞ്ഞു.
സ്കൂൾ കുട്ടി നോടോ?.
മ്
ആ അഹ് ശരി
എന്ദ് എ ആഹ പഠിപ്പാത്ത മണ്ഡല
അയ്യോ അങ്ങനെ ഒരു ടീച്ചർ ഒരിക്കലും പറയാൻ പാടില്ലട്ടോ അങ്ങനെ ഉണ്ടെങ്കി അത് വളരെെ ത്തെ റ്റാണ് ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും വലിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോഴും ആ വലിയ കുട്ടിള് പറഞ്ഞാൽ വല കുടുംബശത്രീ പ്രശ്നം പോലെയാണ് അവരെ ക്ക പഠിപ്പിക്കണോ?. ത്താ അയിന്റെ ഇടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മള് മാനേജ് ചെയ്യും. കിട്ടിയതു പോലെ നമ്മള് നല്ല രീതിക്ക് തന്നെ നമ്മള് ടീച്ചേഴ്സ് ആണല്ലോ. കുട്ടികളത് നോക്കണ്ടല്ലോ. നമ്മളൊരു മ്മ മാതൃക ആകാനുള്ളരെല്ലേ നമ്മളെ കണ്ട്‌ ഓർ പഠിക്കണ്ടേ എന്നുള്ള രീതിക്ക് നമ്മള് നല്ല രീതിൽ തന്നെ അവരോട് നി നമ്മക്കൊരു സ്റ്റുഡന്റ് ഇണ്ട്‌ അതെങ്ങനെച്ചിട്ടുണ്ടെങ്കില് പ്പ നമ്മള് ക്ലാസ് എടുക്കുന്ന ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണൊക്കെ പറഞ്ഞു പോവുവാണെങ്കില് എന്താക്കന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആഹ് അപ്പൊ നിങ്ങളിപ്പോ ക്ലാസ്സിന്ന് പ്പ പോയിട്ട് ഇപ്പോ ഇരുപത് മിനിറ്റായി അല്ലെങ്കിൽ പത്ത് മിനിറ്റായി എന്നൊക്കെ പറയും അങ്ങനത്തെക്കെ കുട്ടികളുണ്ട് പിന്നെ ഈ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഇപ്പോൾ രണ്ട് ടീച്ചർമാരാണെങ്കിൽ ആഹ് ടീച്ചർമാരിൽ ഒരാള്. ഇഷ്ടപ്പെടുന്നു എന്നിട്ട് ആ ടീച്ചർ മറ്റേ ടീച്ചർത് പറഞ്ഞു ഇവിടത് പറഞ്ഞു അവിടെ പ ന്ന് പറഞ്ഞ അങ്ങനെ പ്രശ്നങ്ങൾ പലതും വരും പക്ഷെ നമ്മൾ അതൊക്കെ എന്താക്കരുത് അത് കുട്ടികൾ എന്നാലും പറഞ്ഞല്ലോ അവര് ചെയ്തല്ലോന്ന് ഒരിക്കൽ നമ്മള് ടീച്ചർ ആഹ് ഒരു മേഖലയിൽ അത് കൊണ്ടുവരാൻ പാടില്ല അതേപോലെ ആ കുട്ടികൾ പഠി പഠിക്കണില്ലെലും പഠിക്കണില്ല എന്ന് പറയരുത് ഒരു ടീച്ചറിന്റെ ഒരു ഞാൻ എപ്പോളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങളെ ക്ലാസിൽ ഒരു വീക്ക് ആയ കുട്ടിയെ എത്ര പഠിപ്പിച്ചിട്ടും ആ കുട്ടി പഠിക്കണില്ലെങ്കില് ആ കുട്ടീന എന്താ പറയേണ്ടി അറിയോ അതിന്റെ പേരൻ സിനോട് പറയാ നമ്മളിപ്പോ ഇവിടെ നല്ല രീതിക്ക് തന്നെ തൊണ്ണൂറ്റോമ്പത് ശതമാനം നല്ല രീതിൽ ഞങ്ങള് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ വീട്ടിൽ നിങ്ങൾ എന്താക്ക മോൻക്ക് ഇപ്പോ മലയാളത്തിലാണ് വീക്കെങ്കിൽ കുറച്ച് നല്ല മലയാളം വാക്കുകൾ ഇതൊക്കെ ഒന്ന് നിങ്ങളും ഒന്ന് നമ്മളെ കൂടെ സപ്പോർട്ടീവായി നിൽക്കണം കാരണം നമ്മളെ കുട്ടീനെ മുന്നേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളെ പേരൻസിന്റെ നമ്മുടെ ടീച്ചേഴ്സും പേരൻറ്സും ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂന്ന് പറഞ്ഞാല് ഉറപ്പ പ്പായിട്ടും ആ പേരന്റ്സ് നമ്മളെ കൂടെ ഉണ്ടാവും എന്നാലും ടീച്ചർമാർ അത്രയും ചെയ്യുന്നുണ്ട് ഞ നമ്മള വക ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് ഇത് ശരിക്കും സത്യം പറഞ്ഞാല് ടീ ടീച്ചർമാർ അത്ര എഫേർട്ട് എടുക്കേണ്ട പേരൻറ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ആണെങ്കില് കാരണം അവനാന്റെ മ മൾ പഠിക്കണം എന്നുള്ളത് അവനാന്റെ ഒരിതാണല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട നമ്മളെല്ലാം വീട്ടിൽ നി പഠിപ്പിക്കുല്ലോ മക്കളെ
ഓഹ് ഓഹ്
അങ്ങനെ ആഹ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഇതാക്കണ്ടത് അവൾക്കെന്ത് പറ്റിയാവോ? അങ്ങനൊന്നും ചെയ്യാത്ത ആളായിരുന്നു എന്റെ ഒരു അറിവില് ഇനിയിപ്പ എന്താ അറിയില്ല.
അതെ ഒരു വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരാണ് അപ്പൊ ആ ഓളോടുള്ള ഒരു ദേഷ്യം
ആഹ്.
അങ്ങനെയാണ് തോന്നുന്നുണ്ട് എനിക്ക് തോന്ന വർത്താനത്തി അങ്ങനെ തോന്നി അപ്പൊ പിന്നെ എന്താ കുട്ടിനോട് ഉമ്മ ചോദിച്ചു അനക്ക് ഏത് മിസ്സിനെ ഇഷ്ടം തന്നപ്പോ എനിക്ക് സേഫ് മിസ്സിനെ ഇഷ്ടല്ല മിസ്സ് എ പ്പഴും ഇന്ന ഇങ്ങനെ കളിയാക്കുന്ന് പറഞ്ഞാന്ന്
അവള് ഭയങ്കര പിന്നെ തമാശയാണ് അപ്പൊ ചിലപ്പോം നമ്മള തമാശ കുട്ടികൾക്ക് സീരിയസ് ആകും അതൊക്കെ ശ്രദ്ധിക്കണം ടീച്ചർമാര് അതിന് കുട്ടികളെ കൂടെ അങ്ങനെ വല്ലാണ്ട് നിക്കണ്ട പക്ഷേ നമ്മള് കുട്ടികളിൽ ഒരാളാവണം. പക്ഷെ ഇവിടെ എന്താവണം നമ്മളൊരു ടീച്ചറാണുന്നുള്ളോരു ഉൾബോധം നമുക്ക് ഉണ്ടായിട്ട് വേണം അവരിൽ ഒരാൾ നമ്മളാ അങ്ങനെ കൊറെ ടീച്ചേഴസ്ൻ്റെ ട്രെയിനിങ്ണ്ട് പിന്നെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച പാട് ഇറങ്ങിയതാണ് പിന്നെ എന്താണ് നമ്മളെ മാരി സ്വന്തമായി സെർച്ച് ചെയ്ത് അങ്ങനെയൊന്നും പഠിക്കിൺലാ പിന്നെന്താണ് ഞാൻ കൊറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലാതെ വേറൊന്നും അങ്ങനെയൊന്നും സെർച്ച് ചെയ്ത് പഠിക്കില്ല അപ്പൊ ഞാനൊക്കെ ഒരു മോണ്ടിസെറി ചെയ്യാന മോണ്ടിസെറിയ പഠിച്ചു തീരുന്നതിന്റെ മുമ്പേ മോണ്ടിസറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ നിന്നാളാ. പിന്നെ നമ്മളെ കോളേജിൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോ ടീച്ചിങ്ങൊക്കെ എന്താന്ന് പറഞ്ഞു പോലും തന്നിട്ടില്ല മൈക്രോ ടീച്ചിങ്ങിന്റെ വീഡിയോ ആയക്കണംന്ന് പർഞ്ഞു എന്നാതെന്താണ് അത് എങ്ങനേണൊന്നുല്ല
ഉം
എന്നിട്ട് പിന്നെ നമ്മള് സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് ആ കാര്യങ്ങൾ അതേപോലെ മോണ്ടിസോറി ലാബ് ഇതൊക്കെ ഞമ്മൾ സ്വന്തായിട്ട് ഞാൻ പഠിച്ചെടുത്തൊണ്ടാണ് ഇവിടെ മോണ്ടിസോറി ലാബ് ഇവിടത്തെ കു ട്ടികൾക്ക് പിന്നെ അതുപോലെ തന്നെ ഓലൈനിൽ ഇവടള്ള കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻൽ മെറ്റീരിയൽ സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് ഇവിടുന്ന് ഇടുത്ത് കാണച്ചൊടുക്കുക പിന്നെ അറബി കോളേജ് ത്തെ കുട്ടികൾ ഇവിടെ വന്നിട്ട്ടുക്ക അതൊക്കെന്ന നമ്മള് സ്വന്തായിട്ടുള്ളൊരു എഫേർട്ടാണ് അങ്ങനെ സ്വന്തായ്ട്ടൊക്കെ എഫേർട്ട് ഇടുക്കാന് കൊറച്ച് തായ്രിക്കും അവൾക്കെ
ഉം അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഓള് ഈ ഒരു ഗൂഗിൾ ഫോം വെച്ചീന് ഉസ്താത് ഒരു
ആഹ്
എന്നി. ട്ടൈല് എന്ത്ണ്ടെങ്കിലും എഴുതി വിടാൻ പർഞ്ഞീനു അപ്പോ ഓള് അങ്ങനെ പറഞ്ഞ് എഴുതി വിട്ടുന്ന് ആ മിസിനേന്ന് പറഞ്ഞിട്ടില്ല എല്ലാ മിസ്സുമാരും കുട്ടികളോട് കൊറച്ചൊന്ന് ഇതാക്കണന്ന് പറഞ്ഞു വിട്ടിണ്ട് അങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞിക്കണ്ന്ന് തോന്നുണ്ട് പഠിപ്പിക്കണേനെ കുറിച്ചിട്ട് അറബിം ഇംഗ്ലീഷും അല്ല അറബിം മലയാളം
ആഹ് ആ ആ അപ്പൊ അ അവിടൊക്കെ ശരിക്കും അറബി പഠിപ്പിക്കാന് അറബി കോഴ്സെടുത്തോലന്നെ വേണം
അല്ലെങ്കി ഒരു ഉസ്താദിനേറ്റ വെച്ചാ മതി ല്ലെ?
ഉസ്താദിനെ വെക്കണംന്നില്ല ടീച്ചർമാരന്നെ ഇപ്പൊ ഈയൊക്കെ പഠിച്ച പോലത്തെ കോഴ്സ് പഠിച്ചോരുണ്ടാവൂലേ? അപ്പൊ നിങ്ങളാ മോളൊക്കെ പോയിട്ടെന്തായി? ഏട്ടത്തിന്റെ
ഓളൈന് ഇപ്പൊ കുട്ട്യല്ലേ ഇവന്റെത്ര പോന്ന കുട്ട്യല്ലേ ഓക്ക്
അത് ഇൻ്റർവ്യൂന് പോവാൻ വേണ്ടിട്ടൊക്കെ എൻ്റടുത്ത് ചോയ്ച്ചീനല്ലോ പോയും ചെയ്തീനോന്ന്ണ്ട്
ഇന്റർവ്യൂനോള് പോയിട്ടില്ല ഞാ അയിനാണ് താത്താന്റെ നമ്പറ് ഓളിനോട് ചോയിച്ചത് ല്ലേ
ആഹ് ഞാന്നട്ട് ഇന്റർവ്യൂക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊട്ത്ത് താങ്ക്സ് മാം ന്നൊക്കെ പറഞ്ഞ മെസ്സേജൊക്കെ അയ്ച്ച്
ഉം
അപ്പൊ എന്നെ അറിയോന്നൊക്കെ ചോയ്ച്ചപ്പർഞ്ഞ് ഞാനിങ്ങനേന്ന് പറഞ്ഞേ അവിടെള്ള എന്താ ശംന മേമന്റെ ഏട്ടത്തിൻ്റെന്നൊക്കെ പറഞ്ഞു ഞാൻ പർഞ്ഞു എനിക്ക് നിന്നെ നല്ലോണം അറിയാന്ന്
ഓ
ഓ ആഹ് ശരി ശരിന്നർഞ്ഞെ
ഉം
അങ്ങനെ കൊറെ സംസാരിച്ച് പിന്നെ
ഞാൻ മുറിശി താത്തന പോലെ തന്നെണ്ട്ല്ലേ? ഇന്നോട് എന്നോടോളറിയ മുർശി താത്താനെ പോലെ തന്നെണ്ട് ല്ലേ മേമേ? ആഹ് മുർശിതാത്താന്റെ ഏട്ടത്തി മുർശിത്താത്താന്റെമായ്രിണ്ടാവൂലെ?
ആഹ് അത് വിറ്റുണ്ട് ഇന്റെ ഫോട്ടം കണ്ടിട്ടേ മുബീന്റെടുത്ത് പറയേണല്ലോ അന്നെ പോലെ തന്നെണ്ട്ന്ന് അപ്പൊ ഞാൻ പറയാ എന്തായാലും ആ കണ്ണ് നല്ലൊരു കണ്ണെന്നെണ്
അതങ്ങനെ തോന്നുന്നുണ്ടാവും ഇവൽക്കൊക്കെ അങ്ങെനെ തോന്നുന്നുണ്ടാവേ
ആഹ് അങ്ങനെ തോന്നുണ് ണ്ടെല്ലാർക്കും
ഉം പിന്നെന്നോടർഞ്ഞ് പിന്നെ അനൂനെ ഇവടുത്തെ താത്തേ താത്താന ഞാൻ അനുതാത്താ തോല നേരം അനൂന്നാണ് ഞമ്മള് വിളി ശര്യന്നെന്ന്
ആഹ്
അപ്പൊ എടീ അനൂനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേനോ അതാണ് ഇജ്ജ് പറയണ അനു അതാണ് എനക്ക്റിയില്ലേനോ ൻ്റെ ഉമ്മച്ചിൻ്റെ ഒരു കട്ടുണ്ടായത്പ്പോ പിന്നെ ഉമ്മച്ചീനെ പോലെ തന്നെ ഉണ്ട് അനൂനെ കാണാന് അപ്പൊ ഞാൻ പറഞ്ഞത് അതേക്കുലെ റാബി മോളിന്റെ താത്ത അതേക്കുലേ എന്നു ആഹ് അങ്ങനെ പറഞ്ഞേന്ന് ഉം ഉമ്മച്ചീനമാരി തന്നെ ഉണ്ടല്ലേ മുടിയും
ആ അത് നല്ല കഥ
ആ അപ്പൊ അങ്ങനെ ഇണ്ടാവേക്കും
അങ്ങനെ ചിലപ്പോ എവിടേലും ഉണ്ടാവുമായിരിക്കും ഒരു വർഗ്ഗല്ലേ?
ഉം ഞമ്മക്ക് അറിയണില്ല നമ്മള് എപ്പൊളും കാണ് ണതോണ്ട് അതേപോലെ സൗണ്ട് വെറും മൂത്തിരിയല്ല താത്താന്റെ.
ആണോ.
മ് മ് മ്
ആണോ എന്റെ സൗണ്ടും മുറിശീന്റെ സൗണ്ട് ഒരേ പോലേണ് അറിം ഇമ്മ എന്താ അറീല.
മ് മ് മൂത്തിന്റെ സൗണ്ട് പോലെ തന്നെ തോന്നും ഇൻക്ക്.
തന്നെ അഹ്സ് അത് വിളിക്കോ?
ആഹ് ഉം എട്കട്ക്ക് വിളിക്കും.
ആടോക്കി ആഹ്.
ഇഞ്ഞ് ഒരു രണ്ട് ഗോളല്ലേ ഇള്ളേ.
ആഹ് ഇനി അമ്മൾ രണ്ടു കോൾ ചെയ്യണം.
മ്.
ആഹ് പിന്നെ വേറെ എന്തൊക്കേണ്? ആഹ് എന്നാ വിളിച്ചോളി പിന്നെ.
ആഹ് എന്നാപ്പൊ വിൾക്കാ.
ആഹ്.
ഉം.
അത് എങ്ങനെ?